ഹലോ
കേക്കാം പറ്റുന്നോ?
ആഹ് കേക്കാപറ്റുന്നുണ്ട്.
ഉം മഴയായതോണ്ട് ഭയങ്കര റേയ്ഞ്ച് പ്രോബ്ലം ഉണ്ട്
എന്തൊക്കെയാണ് മഴയൊക്കെയുണ്ടോ?
ആഹ് മഴയുണ്ട് നല്ല മഴയുണ്ട്.
മുമ്പത്തത്ര വല്ല്യ മഴ ഇപ്രാവിശ്യം കിട്ടിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാശൊക്കെ ന്ന്ച്ചാ ഭയങ്കര മഴയല്ലായിരുന്നോ പക്ഷെ മഴ കൊറവാന്നെങ്കിലും ഉം രോഗത്തിന് കൊഴപ്പ കൊറവൊന്നുല്ല കുട്ടികക്കും
രോഗത്തിനൊരു കൊറവൂല്ല ഞാൻ ഇ ഇന്ന ഇന്നലെം ഹോസ്പിറ്റലി കൊണ്ടുപോയി കൂട്ടിയെ
കഴ്‌ കഴിഞാഴ്ചയും കൊണ്ടുപോയേ ഇത് ഇപ്പഴ ഇപ്പോഴൊന്നും മി മിക്കവാറും കൊണ്ടോണ്ടി വെരും പനി
ആഹ് ആഹ് എല്ലാർക്കൊണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് ക്യാണെങ്കില് മൊത്തം പിള്ളാർക്കും ചൂട് കിട്ങ്ങല് അങ്ങനെ ഭയങ്കര വിഷ്യം.
അതാ വ ഈ വയറ് വേദനയുടെ പ്രശ്നം വന്നേനേഷം ഇതുവരെ മാറിയതേയില്ല ലൂസ് മോഷനും ഷർദിലും എല്ലാർക്കും അതൊക്കെ തന്നെ
ആ ഇപ്പം വരുന്ന പിള്ളേർക്കെല്ലാം നല്ല വോമിറ്റിംങ്ണ്ട് ഇത് ഇത് തന്നെ വിഷയം ഇന്ന് ത് ചൂട് കേറിയാ കൊള്ളോ കൗണ്ട് കൂടി നിക്ക്ന്ന അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാ മഴ മഴയായി കഴിഞ്ഞാലങ്ങനെ രണ്ട് മാസം സ്കൂളടച് പിള്ളാര് വീട്ടി നിന്നണക്ക് കൊഴപ്പന്നുല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ മഴയും അങ്ങനെ സ്കൂളില് എല്ലാ പിള്ളേർക്കും അങ്ങനെയാണെന്നാ പറ
അതെ ഒരാക് ആയിക്കഴിഞ്ഞാ പിന്നെ സ്കൂൾ പഠിക്കുന്ന പിള്ളാർക്കെല്ലാം ഓരോത്തർക്ക് ഓരോത്തർക്ക്. സ്പ്രെഡ് ആവോലോ അഹ് സ്വാഭാവികം.
കുഞ്ഞുങ്ങളെയൊക്കെ വിടുമ്പോ മാസ്‌ക്കും സാനിറ്ററൈസ്ക്കെയായിട്ട് വിടണം ഒരാക്ക് ആയാ മതിയല്ലൊ ബാക്കി എല്ലാവർക്കാവും
പക്ഷെ ഈ കൊച്ചു പിള്ളേർക്കൊക്കെന്ന് വെച്ചാല് ഇത്തിരി അറിയാറായ പിള്ളർക്ക് മനസ്സി പ്ല പക്ഷെ കൊച്ച് പിള്ളാർക്കൊന്നും അവരന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലേ ഇവര് ഫുഡ് കഴിക്കുമ്പഴൊക്കായാലും ചെലപ്പോക്കെ വാട്ടർബോട്ടിലൊക്കെ എടുത്തുവെച്ച് അങ്ങോട്ടുഇങ്ങോട്ടും
ഉം വാട്ടർബോട്ടില ആഹ് വാട്ടർബോട്ടിൽ പഞ്ച് പിന്നെ ഞാ നല്ല സ്പൈഡർമാന്റെക്കെ പടൊള്ള വാട്ടർ ബോട്ടില് ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും
മേടിച്ചു ആ ചെലേ ചെലേ കുട്ട്യാള് മനസ്സിലാക്കിട്ട് ചെലരങ്ങനെ ചെയ്യത്തില്ല
അഹ് അല്ല കുഞ്ഞു പിള്ളേർക്ക് അങ്ങനാണല്ലോ മറ്റേത് പ്ലേ സ്കൂൾ കൂളി പോകുന്ന സമയത്ത് ഈ കൊറോണ വന്ന്ട്ട് മാറിയ സമയത്ത് മാസ്ക് വെച്ച് കൊടുത്ത് വിടുമ്പഴേ മിക്കി മൗസിന്റെയൊക്കെ പടൊവൊള്ള നല്ല നല്ല മാസ്കുകള് ഒണ്ടായിരുന്നല്ലോ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുവായിരുന്നു മാസ്ക്
കൊച്ച് പിള്ളേർക്കീ ചെലെ ഇത് കാണാൻ ഭംഗിയൊള്ള ചെല കാര്യങ്ങള് കാണുമ്പോ ഒരു ക്രൈസ് പോലെ അതൊന്ന് ഉപയോഗിച്ചാ കൊള്ളാം
ആഹ്‌ ആഹ് അതെപോലെ മാസ്ക് അങ്ങനെ മാറ്റി വെക്കായിരുന്നു. അങ്ങരെ പോലെക്ക്ന് എവിടുന്നാ കിട്ടുന്നെന്ന് അറിയത്തില്ലല്ലോ സുഖം പിന്നെ അതുപോലെ നമുക്ക്വടെ കൊണ്ടു തന്ന പണിയ എട്ടിന്റെ പണിയാ കിട്ട്ന്നേ
ആഹ്‌ നമ്മള് വീണ് പോയാലത് തീർന്ന് വീട്ടിലുള്ള മുതിർന്നവര് അമ്മമാര് വീണു പോയിക്ക പ്രശ്നം മെയിനായ്ട്ട്
ആഹ് മെയിൻ പ്രശ്നക്കാരി അവരെങ്കുടെ നോക്കാം പറ്റത്തില്ലേ അവരെം കേ ഉം നമ്മളുംകിടന്ന നല്ല രെസവായിരിക്കും
ആ. അതാഎല്ലാവീട്ട്ലും അങ്ങ്നെല്ലേ ഈ കൊച്ച് ഈ പിള്ളേര് അതും ഒന്നും രണ്ടും പിഴ മൂന്നും പിള്ളോരക്കെ ഉള്ളിടത്ത് ഒരുമിച്ച് അസുഖം വന്ന്ണ്ടെങ്കി അമ്മമാര് വല്ലാതങ് പെട്ട്പോം അ അ നമ്മക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാ
എടയ്ക്ക് പിന്നെ ഈ പ്രതിരോധോന്നുള്ള രീതില് ശവനപ്രാശൊക്കെ കൊടുക്കുന്നത് നല്ലയാണെന്ന് പറയുന്നേക്കാം
ആഹ്‌ സെരിയാ
മ്
പ്രതിരോധം കൊറവാ ഇപ്പഴത്തെ കുട്ടികൾക്ക് പെട്ടെന്നെല്ലാർക്കും അസുഖവും കാര്യങ്ങളും പെട്ടെന്ന് പിടിക്ക്യുന്നു.
കാര്യം അതേപോലല്ലയോ ഫുഡ് ഹോർമോൺ കുത്തിവെച്ചാ ചിക്ക ചിക്കൻ കഴിക്കുമ്പോ പെട്ടെന്ന് പ്രതിരോധം കിട്ടത്തില്ലല്ലോ
അതാ ഫുഡിന്റെ മെയിൻ പ്രശ്നവായി പണ്ടുള്ളോര് പറയല് ഇപ്പഴും പണ്ടുള്ള പണ്ട് കാലത്തെ ആൾക്കാ പിള്ളേരുപ്പം പറയുന്നെ കേട്ടില്ലിയോ ഞങ്ങള ഞങ്ങള് ചക്കയും ചീനിയൊക്കെ കഴിക്കുന്ന സമയ ഒന്നും ഈക്യാൻസർആയാലോ അങ്ങനെയുള്ള വല്യ വല്യ രോഗങ്ങളില്ലായിരുന്നു പക്ഷെ ഇപ്പം ആഹാരത്തിന്റെ ഇതിനിന്ന്
അതേപോലെ അന്നൊക്കെ ശെരിക്കും മീനല്ലേടാ കഴിക്കുന്നേ, ഇപ്പോഴന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനല്ലേ. ഇപ്പം മീനാർക്കും വെട്ടാനും വയ്യാ വാങ്ങിക്കുന്നതുംല്ല മത്തിന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പിള്ളാരാരും മത്തി അങ്ങനെ കഴിക്കുന്നത് പോലൂല്ലല്ലേ നമ്മളൊക്കെയന്ന് വെച്ചഴിഞ്ഞാൽ ശെരിക്കും നമ്മുടെ ജനറേഷൻലൂടെ കൊറേ കഴിച്ചിട്ടുണ്ട് മത്തിയൊക്കെ നിങ്ങളെക്കാട്ടി കൊർച്ചൂടെ ഞങ്ങള് കഴിച്ചിട്ടുണ്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇപ്പോ ഉള്ളർക്ക് മത്തി വെട്ടാനും വയ്യ
ഇപ്പം തന്നെ നം നമ്മടെ എന്റെ എന്റെയൊക്കെ പ്രായത്തിലുള്ളോര് മീൻ വെട്ടലൊക്കെ അപൂർവമാണ്. മിക്കവുള്ളവരും മീ മെട്ടാനും ആര്ക്കും വയ്യ കഴിക്കാനും വയ്യ അന്നരപ്പഴത്തേക്ക് പിള്ളാരും അതേപോലായിരി റ്റ്യൂല്ലോ കഴിക്കത്തില്ലല്ലോ ആഹ്
ചെല പിള്ളേർക്ക് ഒട്ടും മീനൊന്നും പറന്ഞ്ഞത് തൊടത്തെതേയില്ല ചെല പിള്ളേര് അവർക്ക് ചിക്കനൊക്കെയാ
ചിക്കനായിരിക്കും കൂടുതല് ഇഷ്ടം.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാഗത്തൊക്കെയൊള്ളൂ ഈ മീ വെട്ടുന്ന പരിപാടിയൊക്കെ ഈ പൊറത്ത് സിറ്റിയെക്കെണ്ടലോ കൊല്ലം ഭഗത്തോട്ടൊക്കെ പോംമ്പഴേ മീൻ വെട്ടിക്കൊണ്ടാ കൊണ്ട് കൊടുക്കുന്നത്
വെട്ടിക്കൊടുക്കും
ആ അ വെട്ടി എല്ലാ പിന്നെത് ക്ലീനാക്കുന്ന പരിപാടി മാത്രേ ഉള്ളൂ
അത്രേയൊള്ളൂ ആഹ്‌ എല്ലാം വെട്ടി വൃത്തിയാക്കി കൊടുക്കും
നമ്മള് ഈ
നമ്മുടെ നാട്ടിലായിരിക്കും കൂടുതലും മീൻ കഴിക്കുന്നത്.
കഴിക്ക്ന്ന
ആ നമ്മുടെ ജില്ലയിലുള്ളവർക്ക് മീനെന്ന് പറയുന്നത് ഭയ മീനില്ലാതെ ഒരൂസം പോലും പറ്റത്തില്ലല്ലോ?
അത് സത്യം ഇപ്പൊ ഈ ആഹ് ഈ മുതിർന്നാൾക്കാർക്കൊക്കെന്ന് വെച്ചാ ആഹ് ഈ ചെറിയ ഈ ഇപ്പഴത്തെ ജനറേഷന് പിള്ളോരൊക്കെയന്നച്ചാല് ഇപ്പൊ ഞാനൊക്കെ ആയാലും. എങ്ങനെങ്കിലും അഡ്ജസ്റ്റെയ്ത് ചമ്മന്തിയാക്കി ചമ്മന്തി എങ്ങനെങ്കിലും ജോലി ഒതുക്ക്യാ മതി ക്കിയെതാ ക്ഷെ വല്ല്യ ആർക്കാർക്കൊന്നും മുതിർന്നോർക്കൊന്നും മീനില്ലാ പറ്റത്തില്ല ആ ചെല സമയത്ത് നമുക്ക് ദേഷ്യം വരും
ഒറ്റക്കാണെങ്കിലും ഓർക്ക് മീൻകറി വേണം ഇവിടെ ഞാനാണെങ്കിലൊ ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കി ഫ്രൈഡ് റൈസ്. പിള്ളർക്ക് എന്തോ കൊണ്ടു പോകുന്നോ അത് ഞാനും ഉച്ചയ്ക്ക് കഴിക്കും. അവർക്ക് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഫ്രൈഡ് റൈസ് എനിക്ക് ഏതായാലും കുഴപ്പമില്ല പക്ഷേൽ പിന്നെ ഒരു മീൻകറി അത് വെച്ച് ഇവിടെ ഹസ്ബൻഡിനാണെങ്കിലും അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുല്ലല്ലോ. പിന്നെന്ന് വെച്ച കഴിഞ്ഞാല് ഇപ്പം മുതിർന്നവരെ സംബന്ധിച്ച് അങ്ങനെ പറ്റത്തില്ലല്ലോ.
പറ്റത്തില്ല അവർക്കതൊരു ശീലായി പോയി മീൻ കഴിച്ച് അവർക്കൊട്ട് ചെയ്യാൻ വയ്യാങ്കിലും ശ്
ആഹ് ആഹ് വേണം ഒറ്റയ്ക്കാ ഒരാളെ ഒള്ളെങ്കിലും അവരത് ചെയ്യും
ഞാൻ അത്ഭുതത്തോടെ നോക്കി നിക്കാറ്ണ്ട് ഇത്രയും ജോലി ചെയ്യ്ന്നത് എന്തോ കാര്യത്തിനാ
പിന്നെ ഇപ്പഴ് ഇപ് ഇ ഇപ്പഴത്തെ ആൾക്കാർക്ക് ഇപ്പഴത്തെ ന്യൂ ജനറേഷൻ നയന്റി കിഡ്സ്സില് ക്കെ വെച്ചാല് എങ്ങനെങ്കിലും ആക്കിയൊക്കിയാല് ജോലി ഒതുങ്ങിയാ മതി നമുക്ക് ജോലി ചെയ്യാതിരുന്ന അത്രയും നല്ലത് പക്ഷെ വീട്ടില് മുതിർന്ന ആരെങ്കിലും ഒള് കാണും അപ്പ നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല പറ്റത്തില്ല അവർക്ക് ന്ന് വെച്ച ഇല് ജോ പ്രണ്ടത്തെ ആൾക്കാരന്ന് വെച്ചാല് കിണന്ന് ആർ ത്തം വെച്ച് അങ്ങ് ജോലി ചെയ്ത് ജോലി ചെയ്തോണ്ട് അവർക്കൊരു
ല്ല് മുറിയെ എല്ലുമുറിയെ പണി ചെയ്താ പല്ല്മുറിയെ തിന്നാ ന്നാ പറയാ
ആഹ് അതാ പക്ഷേ ചെലെർക്ക് ആരോഗ്യമുണ്ട് ചിലർക്ക് അ ചിലർ പറയുന്നേക്ക അന്നോട്ട് ഇട ജോലി ചെയതോണ്ട് അവർക്ക് ഓരോ പ്രശ്നങ്ങളക്കയാ.
അല്ലടാ മ ഇവ്ടെ നമ്മളൊക്കെ ഒള്ളു ദോശ, സാമ്പാർ, ചമ്മന്തി, ഇഡലി പിന്നെ പപ്പ പ്പടോ അതിൻ്റെ കൂടെ അങ്ങനെക്കെ കഴിക്കിന്നത് വ് പൊർത്തോട്ടൊക്കെ ഉള്ളോര് രണ്ട് മുട്ട ബുൾസ് ടിച്ചാൽ അതാ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊക്കെ എന്ത് ഹെവി ഫുഡ
മം
ആ നമ്മളൊക്കെ എന്ത് ഹെവി ഫുഡാ കഴിക്ക്ന്ന ഇല്ല്യോ ഞാനിങ്ങനെ ഈ യൂട്യൂബിനത്തൊരൊ ചാനല് കാണ്മ്മ്പഴേ സ്കൂളിൽ പിള്ളേർക്ക് ചിലപ്പം രണ്ട് മൊട്ട മുട്ട ഓംബ്‌ലറ്റ് അടിച്ചതായിരിക്കും കൂടു ഇവിടുന്ന്‌ രണ്ട് മുട്ട കഴിച്ചാൽ ഹെവി ഫുഡാണ് ഈ ഓസ്ട്രേലിയയിലൊക്കെ താമസിക്കുന്ന മലയാളികളുടെ ചാനല് കാണുന്ന സമയത്തെ
അഹ്
ആ രണ്ട് മൊട്ട കഴിച്ച കഴിഞ്ഞാ ഹെവി ഫുഡ് ആണെന്നാ പറയുന്നത് നമ്മളാണെങ്കിലോ. മൊട്ട സൈഡ് ഡിഷാ
നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പ നമ്മള എങ്ങനാന്ന്റിയോ നമ്മള് നമ്മള് രാ ഉച്ച് രാവിലത്തെ കൊള്ളേന് വെളുപ്പിന് ഉണർന്ന് തുടങ്ങി കഷ്ടപ്പെടുന്നു എന്നിട്ട് ആ കഷ്ടപ്പാടിന്റെ ഫല എന്ന രീതിയിൽ രാവിലെ കഴിക്കും പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ഉള്ളരും രഷ് കഷ്ടപ്പെടത് ഉം എടോ അത് ഞാൻ ആലോയിക്കേര്ന്നു നമ്മൾ കഴിക്കാൻ വേണ്ടി നി എന്ത്‍ന്നര്ങ്ങനെ കഷ്ടപ്പെട്ന്നത് രാവിലെ തൊട്ട് രാത്രി വരെക്ക്ള്ളത്
രാത്രിയില് എല്ലാം പ്രിപ്പയെർ ചെയ്ത് വെക്കും വെജ് വജിറ്റബിൾസ് എല്ലാം അരിഞ് വെക്കും മീനാണെങ്കിൽ വെട്ടി വക്കും എന്നിട്ട് രവിലെ എണീറ്റ് അതെല്ലാം കു ക്കെയ് പിന്നെ ഒര് ചെമ്പ് പാത്രം അതെല്ലാം കഴ്കി അപ്പഴ്ത്തെക്ക് ഉച്ചയാകും
അതെ സത്യം പറഞ്ഞ ഈ വീട്ടമ്മമാർക്ക് ഒരു സമയം പോകുന്നത് ഒന്നും അറിയ ത്തില്ല പിന്നെ പണ്ടുള്ളോരൊക്കെ പറയും നമ്മള് ഓഹ് ഇതൊക്കെ എന്ത് ജോലി ഇതൊക്കെ ജോലിയാ പണ്ട് ഞങ്ങള് ഇടന്ന് അങ്ങനെ ഇത് ഇങ്ങനെ ഇത് പക്ഷെ പണ്ടുള്ളോര് ചെയ്തെന്നും പറഞ്ഞ് അവർടെ ഒരു മെന്റാലിറ്റി അല്ലല്ലോ നമ്മക്ക് പറയുമ്പോലെ അതുംകൂടെ എങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ അവരെ രീതിക്ക് നമുക്ക്
പണ്ട്ള്ളോര് ശരിക്കും ചെയ്തിട്ടണ്ട് അത് വേറെ കാര്യം. പക്ഷെ, ഇപ്പം നമക്ക് ജോലി താക്കാൻ തന്നെ മിക്സിയൊണ്ട് ഗ്രൈൻഡറുണ്ട് എന്തൊക്കെ സാനങ്ങള എന്നിട്ടും ജോലിക്കൊരു കൊറവൂല്ല.
കൊർവു ഇല്ല അത പ പണ്ടത്തെക്കാട്ടി എളുപ്പപ്പെടുക്കാൻ ഓരോരോ സാധനങ്ങളുണ്ട്
അപ്പം പാത്രം കഴ്കാൻ ഡിഷ് വാഷർ എല്ലാം ഉണ്ട് ഉം പക്ഷേൽ എന്നിട്ടും ജോലിക്കരുകോ ജോലിക്ക് കൊറവൊന്നുല്ല.
അതാ നമ്മള് കിച്ചണിലോട്ട് എപ്പ ചെന്നാലും എന്തെങ്കിലൊ ഇപ്പം നമ്മൾ ക്ക് വേണ്ടി കാത്തിരിപ്പും ഉണ്ടായിരിക്കും അല്ല ഒന്ന് ആലോയിച്ച് നോ ഈ ഇതൊക്കെഞ്ഞി ഈ ജോലിക്കാര്യങ്ങള് ഈ കെടന്നോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയം എത്തുമ്പോ നമ്മക്ക് തന്നെ തോന്നും നമ്മക്ക് വേണ്ടി നമ്മളൊന്നും ജീവിച്ചില്ല
ആഹ് ഇല്ല ഇപ്പ എന്തല്ലോ ഒരു ദിവസം ഇപ്പം ഞാൻ ഇട്ത്ത്ട്ട് പറയും ഇത്രയും ജോലി കഴിഞ്ഞ്ട്ട് ഞാൻ എവ്ടെങ്കിലും ഇരിക്കാൻ ചെല്ലുമ്പഴായിരി പിള്ളേർ വരുന്നത് നമ്മുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒ ഒട്ടും സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ സമയം ആ സ് ആ നമ്മക്ക് വേണ്ടീട്ട് ആസ്വാദനംന്ന്പറയ്ന്ന ഒന്നുല്ല
അതേ സമയം ചെലര് അവരവരെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരും ഉണ്ട്.
മ് അ അതുണ്ട് നമ്മള് ഞാനിങ്ങനെ മുഖവോക്കെ നോക്കിയിട്ട് പറയും മുഖവെല്ലാം ഒരുമാതിരിയായി. നമക്ക് വേണ്ടിട്ടൊരു സ്ഫേസ് പാക്കി ടാൻ പോലും നമ്ക്ക് സമയവില്ലാ
സമയല്ല
ഉം അഹ് ആഹ് ഇപ്പം തന്നെ ഏഹ് ഇപ്പം തന്നെ വയ്യാതെ ഹോസ് പിറ്റലി പോയി. എന്നിട്ട് വന്നിട്ട് ആ അതിന്റെ എക്സസൈസ് ചെയ്യാൻ പോലും നേരവില്ലാ. കാര്യം വീട്ടില് എന്ത്‌ വീട്ടിലെന്തോ ജോലി പൊറത്ത്ന്ന് നോക്കും ക്കുന്നവർക്കൊരു ജോലിയില്ല ചുമ്മാതെ അവളവിടെ കെടക്കുവാന്ന് പറയും. പക്ഷെ വീട്ടിലൊള്ള ജോലി നമ്മക്കല്ലെ അറിയത്തോള്ളു അങ്ങനെ.
പക്ഷെ സപ്പ എനിക്ക് തോന്ന്ന്നത് കൂടുതല് ഈ ഏജിന്റോട് പ്രശ്നങ്ങളോണ്ടായിരിക്കാം ഇപ്പഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കെല്ലാം എന്ന് വച്ചാ ആ ഏജിലുള്ളോരെ തന്നൊയിരിക്കും കല്യാണം കഴിക്കുന്നെ അപ്പ അതൊണ്ട് ന്നെ അവർക്ക് ഒരേ മെന്റാൽ റ്റ്‌ വെര്മ്പം അത് പക്ഷെ വല്ലിയ കൊഴപ്പം അതിനാത്തില്ല ഇപ്പം ജോലി പോകുന്നവരാണെങ്കിലും സെപ്പറേറ്റ് ഇപ്പൊ ചെലരൊക്കന്ന്ച്ചാല് കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലിയോടോത്ത് അവിടെ നിക്കത്തില്ല ചിലര് സപ്പറേറ്റായിട്ടങ്ങ് മാറും
സെപ്പറേറ്റ് ആയിട്ട് മാറും ഉം ഇപ്പം ചെല പേരന്റ്സ് അതന്നെ പറയുന്നുണ്ട് മമ്മീടെ കൂടെ പെ കുട്ടികള് നിക്കണ്ട മാറിക്കോ എടി അവരുടെ ഇഷ്ട്ടത്തിന് ജീവിക്കട്ടെന്ന് പറയും
അതാ അത് ഉം അത് നല്ല മൈൻഡ് സെറ്റ് ആക്കാം കാരണം എന്താന്നറിയോ. നമ്മള് ഈ വരുന്നവരുടെ മൈൻഡ് ആയിരിക്കത്തില്ല ആ വീട്ടിലുള്ളവർ അപ്പൊ രണ്ടും കൂടെ തമ്മി ചേരാൻ മയ പാടായിരിക്കും
ആഹ് അത് അത് ഈ പേരെന്റ്ന്ന് പറയുന്ന ഈ രണ്ടുപേരൂടെ വിചാരിക്കണം ആ വീട്ടിലെ പപ്പ് ആരാ അമ്മയും അച്ഛനുകൂടെ വിചാരിച്ചെങ്കി ല് അത് നടക്കത്ത്ള്ളു ചെല അമ്മമാർക്ക് താല്പര്യം കാണത്തില്ല അച്ഛന്മാർക്ക് താല്പര്യം കാണും. അങ്ങനെയൊക്കെ വരുമ്പോക്ക് വിഷയം വരും പിന്നെ അത് ഈ മാർ. പറയ്മ്പൊ മക്കക്ക് വേറെ പണിയിം കിട്ടാറ്ണ്ട് കൊച്ചുമക്കളൊക്കെ ആയിക്കഴിയുമ്പോൾ ജോലിക്ക് പോകാനൊക്കെ മറ്റിയത് ഇപ്പം ഗ്രാൻഡ് പേരൻറ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ നോക്കത്തില്ല. പകരം കൊട്ക്കാൻ പറ്റത്തില്ലല്ലോ.
അതും പറ്റത്തില്ല.
അ ആഹ് അങ്ങനെയുള്ള വിഷയങ്ങൾ വെരും
പുറത്തൊക്കെന്നച്ചാല് ഈ പുറത്തുള്ള അബ്രോഡൊക്കെ ഉള്ളോരൊന്നു വെച്ചാല് കല്യാണം കഴിക്ക റൂം ഉണ്ടെങ്കിൽ അവര് പറയുന്നത് സപ്പറേറ്റ് ഒരു വീടും എടുത്ത് മാറിക്കോണം ന്ന് നേരത്തേ പറയും
ആ എന്നിട്ട് കുട്ട കുട്ടികള ഡേ കെയറിൽഅങ്ങ്ആക്കുവല്ലിയോ സേവ്
ആക്കോതോ അത് നിന്ക്ക് അപ്ഡേറ്റായി അവരൊക്കെ അപ്ഡേറ്റായി സ് നമ്മടെ കേരള ക്ക് മാത്രേ ഒള്ള് അപ്ഡേറ്റ് ആവാത്തതങ്ങനെ പല കാര്യത്തിനും അപ് അപ്ഡേഷൻ വരാൻ കിടക്കുവാ വറെടില്ല്യ അയ്ന് മെയിൻ കാര്യം ഇപ്പ ഈ പഴയ ചിന്താഗതിയുള്ള ആൾക്കാരാ കൂടുതലും ഉ അപ്പൊരു പുതിയചിന്താഗതി എങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര
മിക്സ് ചെയ്യാൻ പലരും പല ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരല്ലേ.
അം
പിന്നെ ഇപ്പം പിന്നെ വൃദ്ധസാധനങ്ങളും ഒക്കെ കൂടിക്കോണ്ടിരിക്കൂല്ലോ ഇ പറയാന് ഇങ്ങനെ. ക്കെ വിടുമ്പോഴത്തേക്ക് വലുതാകുമ്പോ മക്കളും ചിലപ്പം കൊണ്ട് ചെന്ന് അങ്ങനെയൊക്കെ ഇടാം ഇടാനുള്ള ചാൻസ് കൂടുതലാണ്
പണ്ടൊന്നും ഇല്ലല്ലോ ഈ വൃദ്ധസാദനോന്നൊക്കെ പറയുന്നെ ഒന്നും പ ണ്ടാരും അങ്ങനെ ആഹ് പക്ഷെ ഇപ്പഴ്
അതുപോലെ തന്നെ ഇപ്പ എന്തുവേണ്ടിആൾക്കാരാ, മാതാപിതാക്കളെ ചുമ്മാതെ നോക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്, ഇതാക്കുന്നവരുണ്ട് ഉം പിന്നെ ഹോം നേഴ്സിനെ നിർത്തി നോക്കുന്നവരുണ്ടല്ലോ ജോലിക്ക് പോകുന്നവര് പക്ഷെ അങ്ങനെ നിർ ത്തുന്നതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല
ജോലിക്ക് പോന്നവരത് മാത്രം അല്ല അല്ലാതെ വീട്ടിലുള്ളവർക്കായാലും അവർക്ക് അവരുടെ ഒരു ജോലി
നടക്കത്തില്ല അതല്ലടാ ഒരാള് കെടക്ക് കിടന്ന് കിടത്തി നോക്കുന്ന പോലെക്കിനല്ലല്ലോ ഒരാളെ ഇരുത്തി നോക്കുന്ന പോലൊക്കെനല്ലല്ലോ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തവരെ നോക്കുകാന്ന് പറയുന്ന വലിയ പാടാ
അപ്പ അവ ഈ. പറയുന്നവര്പറയും നോക്കാ രണ്ട് രീതി പറയാ കാരണം ഒ കൊർ